ആഹ്
ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷം
നല്ല വിശേഷാണ്
ആഹ്
അവ്ടെ ഫുഡൊക്കെ ആയൊ
ആഹ് ഫുഡൊക്കെ ആയി അവിടെ എന്താ ഫുഡൊക്കെ ഉണ്ടാക്കിയേ
ഇവിടെ ഇന്ന് പാട്സാ ഇള്ളേഹ് കോഴി പാട്സ്കൊണ്ട് വന്നീനി ആ
ഉം
സദാ ചോറന്നെ
ഉം
അവിടെ ന്താ ഇ ണ്ടാക്കിയേ ന്ന്
ഇവിടെ മത്തി കറിയാ പിന്നെ വെറുംചോറും
ഹെഹ്
ഉം
ഉപ്പേരിക്ക് എന്തെ ണ്ടോ
ഉപ്പേരിക്കൊന്നൂല്യ
ഉം
പിന്നെ വേറെ എന്തൊക്കെ വർത്താനങ്ങളക്കെ
ഓ ഓക്കെ നല്ലേ മഴ ഉണ്ടോ അവിടെ
ഇപ്പ മഴ ഇല്ല മൂടിങ്ങനി ക്കണ്ട്
ഉം മഴ വല്ലാതെ പെയ്തിട്ടില്ല എണ്ട് ഇവിടെ ആഹ് ആരി ചിക്കിന് രാവിലെ ഒകെ നല്ല വെയിൽ എനി
ഉം
അരി ചിക്കിയത് ഉണ്ട് ഇവിടെ മുകളിലെ അപ്പൊ മഴ പെയ്യുന്നുണ്ടോ എന്ന് നോക്കി നിക്കാ
ആഹ്
ഉം
പിന്നെ യാത്രൊക്കെ പോവാൻ ഇഷ്ടാ
ഏ യാത്രൊക്കെ പോവാഷ്ടാ
എങ്ങോട്ടേക്കാ പോൽ
മൈസൂര് ഊട്ടി അങ്ങോട്ടൊക്കെ പോയിക്കണ്
ഉ എങ്ങനെ ഫാമിലി ആയിട്ടാണോ അതോ
ആഹ് ഫാമിലി ആയിട്ട് അല്ല ഫാമിലി ആയിട്ട് അല്ലാത പോയിണ് ഹസ്ബൻ്റ് ൻ്റെ കൂടെ
ഉം
നിങ്ങള് പോലുണ്ടോ
ആഹ് പോലുണ്ട്
ഏഹ്
ഹസ്ബൻ്റ് ന്റെ കൂടെക്കെ പോലുണ്ട്
ആഹ് കുട്ടിയോടെ ഒർങ്ങാ
ആഹ്
ഓഹ് അവിടെ എന്താ മഴ മഴേണ്ടപ്പടെ ആഹ് മക്കളൊക്കെ സ്കൂൾക്കോയതാ
ഉം ഇവിടെപ്പ മഴല്ല
വെയ്ലർച്ച് വെലുണ്ടായിനോ
രാവിലെ വെയിലുണ്ടായിനി ഇപ്പം വെയിലില്ല
ഉം
ഉച്ചന്റെ ശേഷം മായേ കാരം
ആഹ് ആഹ്
പിന്നെ എന്താ വർത്താനൊക്കെ
ഒക്കെ നല്ലത്
ഉം
ചായ കുടിച്ചല്ലേ രാവിലെ
ആഹ് രാവിലെ ചായ കുടിച്ചു
ഉം പിന്നെ വേറെന്തൊക്കെയ വർത്താനങ്ങളൊക്കെ
ഒക്കെ നല്ലത്
ഉം
നിങ്ങള് യാത്ര എവിടയൊക്കെ പോയിന്
ഞാന് ഊട്ടി പോയിണ് മൈസൂര് പോയിണ് പിന്നെ അജ്മീർ ഡൽഹി അങ്ങനെ കൊറെേ സ്ഥലങ്ങളൊക്കെ പോയിരുന്നു പിന്നെ അജ് അജ്മീർ പോയത് എന്റെ ചെറുപ്പത്തിൽ പോയതാ ഞാനൊരു ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ച്പോ
ഏയ്
അതൊക്കെ നല്ല രസുണ്ടായിനി ആഹ് യാത്രയൊക്കെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്
ഓഹ് അതൊക്കെട്ട് എന്തൊക്കെ കാഴ്ചകളാ കണ്ട് അജ്മീർ പോയിട്ട്
അജ്മീര് അവിടെ ഒരു ദർഗണ്ട് അവിടെ വിസിറ്റ് ചെയ്തു പിന്നെ അവിടെ രണ്ട് മൂന്നാല് ദിവസൊക്കെ സ്റ്റേ ചെയ്തീന്
പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു ഡൽഹിക്ക് പോയി ഡൽ ഹീന്ന് അവിടെ എന്താപ്പൊ കണ്ട് ആഹ് അവിടെ താജ്മഹൽ ഉണ്ട് പിന്നെ കുത്തും മിനാർ അല്ല കുത്തബ് മിനാർ പിന്നിപ്പൊ എന്താണ്ട് ഡൽഹി ജുമാ മസ്ജിദ് അങ്ങനെ കൊറെ കൊറെ സ്ഥലങ്ങളൊക്കെ കണ്ട് പിന്നെ ശെരിക്കും ഓർമ്മയില്ല കൊറെ ചെറുപ്പത്തിൽ പോയതല്ലേ
ആഹ്
ആഹ്
ഏനിക്കുംണ്ട് അജിമീറും അവിടൊക്കെ പോകാന് നല്ല ആഗ്രഹണ്ട് താജ്മഹൽ ഇതൊക്കെ കാണാന്
ആഹ് ആഗ്രഹം അതേപോലന്നെ നടക്കട്ടെ
ആഹ്
പിന്നെ എന്തെങ്ങിള് സെപ്ഷ്യലായിട്ട് ഒക്കുണ്ടാക്കുക എന്താണ്ടാക്കല് ഹലോ
ഹലോ ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ഏഹ് എന്താ ഇവടെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കല് എന്തെ പെഷലായിട്ട്ണ്ടാക്കവോ
സ്പെഷ്യല് ആഹ് കേക്കൊക്കെ ഉണ്ടാക്കണ്ട്
ആഹ്
പിന്നെ കസ്റ്റാഡ് പുഡിങ് പിന്നെ വൈകുന്നേരം മക്കൾക്കൊക്കെ ചായ വേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാക്കും സ്നാക്സുകളൊക്കെ ഉണ്ടാക്കും പിന്നെ നിങ്ങളവിടെക്കെ എന്തൊക്കെ ഉണ്ടാക്കല്
ഇവിടെ ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കും
എന്തൊക്കെ
ബിരിയാണി മന്തിയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്നറ്യ നിങ്ങള് കസ്റ്റാഡ് എങ്ങനെ ഉണ്ടാക്കല്
കസ്റ്റാർഡ് അതിന്റെ പൊടി ഉണ്ടല്ലോ കസ്റ്റാർഡ് പൗഡറ്
ആഹ്
ആഹ് അത് ആദ്യം ഞങ്ങള് പാലില് ത തിളപ്പിക്കും എന്നിട്ട് കൊറച്ചൊന്ന് കുറുകിട്ട്
ആഹ്
പിന്നെ റുമ്മാന് അതേപോലെ മുന്തിരി പഴം പിന്നെ അങ്ങനത്തെ വെജി അല്ല ഫ്രൂട്സ്കളൊക്കെ കൊറേ മിക്സ് ചെയ്താണ്ട് ചെറുതാക്കി കുനുകുനാ അരി ഞ്ഞാണ്ട് പിന്നെ അത് മിക്സ് ചെയ്യും ഇതില്
ആഹ്
ഉം പിന്നെ അയ്ക്ക് കൊറച്ച് മിൽക്ക് മെയിഡൊക്കെ യൂസ് ചെയ്യും
നിങ്ങളെ അവിടെ എന്തൊക്കെയാ സ്പെഷ്യല് ഇണ്ടാക്കല്
ആഹ് സ്പെഷ്യല് ബിരിയാണിം ഇതൊക്കെ ഉണ്ടാക്കുള്ളൂ അല്ലാതൊന്നും അങ്ങനെ ഉണ്ടാക്കേയില്ല
ഉം ആ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കൽ
ബിരിയാണി സാത ആ ചിക്കൻ ബിരിയാണിയാണ് എനിക്ക് ഇഷ്ടം
ആ
സവാളായി ആഹ് ആഹ് കോയൊക്കെ പൊരിച്ചാട്ടാ നങ്ങൾ ഇണ്ടാക്കൽ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കൽ
ആഹ് ഇവടിം അങ്ങനെ ഇണ്ടാക്ക
കോയി പൊരിചാട്ടാണ്ടാക്കല്
ആ ഫ്രൈ ചെയ്താണ്ട് ഇണ്ടാക്കിയാലെ ഇവിടെ എല്ലാർക്കും ഇഷ്ടം
ജയലദോഷം പുടിച്ച്ണെ ആഹ് വല്ലാത്ത എടങ്ങേറ് ജലദോഷം പുടിച്ച്ണ് പറയ ഉം തുമ്മലായിട്ടും അങ്ങനെ പോവ
അയ് ശരി എന്നെ തൊടങ്ങി
രണ്ടീസായി
ഏ
ഇപ്പൊ ഈ കാലാവസ്ഥ ഇപ്പ ആ ഡോക്ട കാണിച്ചില്ല ഇപ്പൊ കാലാവസ്ഥന്റെ ഇതായിട്ടേ
ആഹ്
ഉം പിന്നപ്പം മോന് ഇവിടെ വേദനയും ഇതൊക്കെ ആയിട്ട് കൊണ്ടോയി കാണിച്ചു ഞരമ്പുപൊട്ടിയാണ് പറഞ്ഞത്
ട്ട് നാട്ടിലോ
ഇവിടെ ആ നാട്ടില് ഹോസ്പിറ്റലിൽ കാണിച്ച്
ഏ എന്ന ശരി
മ്
പിന്നെ ഇന്നെട്ട് ഇപ്പം സുഖം ഉണ്ടോ മോന്
ആ സുഗണ്ട്
ഏ
സുഖണ്ട്ന്ന് പാറഞ്ഞ് കെടക്കാണ് ആ ഓയിൻ മെന്റും ഗുളികം ആഹ് മരുന്ന് ഗുളികൊക്കെ ഉണ്ട്. എടുക്കാ പറഞ്ഞെ രണ്ടാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ്ണ്..
ഏ അപ്പൊ സ്കൂളൊക്കെ ഇപ്പൊ കട്ടെയ്ക്കാറല്ലേ..
ആഹ് സ്കൂളെക്കെ കട്ടാക്കും ഇന്ന് ടീച്ചർക്ക് വിളിച്ച് പറഞ്ഞു ഇന്ന് മദ്രസ് പോയി.. മദ്രസ്സിൽ പറഞ്ഞില്ല വി വിളിച് പറഞ്ഞ് ടീച്ചർക്ക് വിളിച്ചുറിഞ്ഞ ടീച്ചർ എഴുതാൻ ഉള്ള തൊക്കെ വിട്ടു തരാന്ന് പറഞ്ഞ് പിന്നെ കുട്ടികളോടൊക്ക ചോയ്ച്ച്.. എയ്താൻ പറഞ്ഞ്ക്ക്ണ് പഠിക്കാൻ പറഞ്ഞു വിട്ടിലിരുന്നാട്ട് വന്നാ ബുദ്ധിമുട്ട്.. ട്ടല്ലേ കുട്ടികൾക്ക പക രൂലെന്ന് പറഞ്ഞിട്ട്.. ഓന് ആദ്യ പൊട്ടി ഉണ്ടായി പോയതാ പിന്നെ ഇണ്ടായൊൽ.. പിന്നെ വരുന്നേ പൂട്ടിയായോണ്ടാണല്ലെ വരിക..
ഈ പൊട്ടി പറഞ്ഞാൽ ചിക്കൻ ബോക്സ് അല്ലേ..
ആഹ് ചിക്കൻ ബോക്സ്‌..
ആഹ്
ഇപ്പം വന്നതൊണ്ട് ഉം ഓൻ വരവ് പൊട്ടിയായി.
ഭയങ്കര ഡേയ്ഞ്ചർ ആല്ലെ ഈ ഞര..
ആഹ് ഡേഞ്ചറണേ അതന്നെ ശ്രദ്ധിക്കണം അല്ലെ ഉള്ളള്ക്കൊക്കെ പറ്റിയാലേ..
ഉം..
മ് മരണം വരെ സംഭവിക്കാം ഉം അപ്പൊ തര ആ ആ ചുമണ്ടേ അവന് ഞ്ഞ് സൂ.. സ്കൂളൊക്കെ പോയാൽ ഇല്ലാത്ത കുട്ടികൾക്ക് അതിരെ ചിക്കൻ ബോക്സ് ഇല്ലാത്ത കുട്ടികൾക്ക് അത് പകരെ
ആഹ്
ആഹ് ഓല്കതായി മാറും കുട്ടിളെ.. ആഹ അപ്പൊ കുട്ടികളൊക്കെ വേറെ കിടത്തണം ഓനെ ഒരു റൂമിലാക്കി കിടത്തിയക്കാണ്.. ഉം..
ആഹ ശെരി.. പിന്നെ അപ്പൊ അവിടെ റൂമുകളൊക്കെ കൊറേ ഉണ്ടേക്കും വീടിന്..
ആ ആ ഇവിടെണ്ട് മൂന്ന് റൂമുണ്ട് ആ അത്യാവശ്യ.. ണ്ട് അത്ര വലിയ വിടൊന്നുംല്ല ഉം ഇന്നാലും തരക്കേടില്ല.. ഉം..
ആഹ ശെരി..
ഉം നിങ്ങളെ പണിക്കെ കഴിഞ്ഞപ്പോ.. ഇല്ല വീട് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല അടിണ്ടണ്ട്..
ഉം..
ഉം പിന്നെ അവിടെ ഇവിടക്കെ പൊളികൾ തെ ക്കെ വെക്കാൻണ്ട്..
ഹെ അഹ് ശെരി..
നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ.. പണിയൊക്കെ കഴിഞ്ഞോ ച്ചോയ്ച്ചാ..
ആ ഇന്നെത്തെ പണിക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു..
ഉം തിരിംബികുളിയൊക്കെ നേരത്തെ കൈയ്യോ.
ആഹ പത്ത് പതിനൊന്ന് മണി യൊക്കെ ആവുമ്പോ ഒക്കെ പണിയൊക്കെ തീരും..
ഓ..
ഉം.. പിന്നെ മോനോർ.. ഓർക്കിയൊണ്ട് നിക്കാണ്..
ആഹ് ന്ന ഓർങ്ങേക്കൂലേ?
ആഹ് ഒർങ്ങും പിന്നെഎന്തേലും അസുഖങ്ങളൊക്കെ വെരുമ്പോ
ഉം ആഹ് മോനെന്താട്ട് എന്തേ അസുഖമൊന്നുംല്ലല്ലോ?
ഏഹേ ഇല്ല, ഇല്ല വയറിളക്കം ഇണ്ടായ്നി.
ഉം ആഹ് ഇകാല ആഹ് ഇപ്പോ ഈ കാലാവസ്ഥന്റെ ഇതായ്ട്ടെയ്
ആഹ് പിന്നെ വേറെഎന്തൊക്കെ വർത്താനങ്ങളൊക്കെ?
വേറൊക്കെ അങ്ങന്നല്ലെത്.
ഉം
അവ്ടെപ്പോ മയപെയ്തൊ
ഇല്ല പെയ്തില്ല മൂടി നിക്കെന്നെ ഇപ്പളും വെയിലേറ്റെ അർച്ച്ണൂല്ല. കൊറെ ചിക്കാനൊക്കെണ്ടയ്നി ഡ്രസ്സുകളൊക്കെ
ആഹ് ഇവടെ എളേമകൊണ്ടന്നട്ട് അരി ഇരിക്ണ് അപ്പയ്നി നോക്കണം അവ്ടെപണിക്കാര് ആഹ് വ്ടെ തറവാട്ടില് പണിക്കാര്ള്ളതാപ്പോ ഇന്നോട് നോക്കാൻ പറഞ്ഞത.
ഉം എന്നും പണിക്കാരുണ്ടാവോ?
ആഹ് എന്നുംവെര്ല്ണ്ട്പ്പ വൈറ്റ് വൈറ്റ് അടിച്ചോണ്ട് ഇക്കാണ് റ്റ്സിമെന്റ് ആഹ്
ഉം ആഹ് ശെരി.
ആഹ് ന്നയിക്കോട്ടെന്ന.
ആഹ് ആയിക്കോട്ടെന്നാ.